ആഹ് ഹലോ ആഹ് പ്പ കേക്ക്‌ണ്ട് ന്റെ ബട്ത്തെ എത്ത നല്ലഹ് കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണ് ഇബട്ത്തെ ഫോണെയ് കു ട്ടി എറിഞ്ഞ് പൊട്ടിച്ച്
ആഹ് ആഹ് അപ്പ കുട്ടിന്റജ്ജ്ക്കൊട്ക്കെജ്ജ്
ആഹ് കുട്ടി ഫോൺ കൊണ്ട് കുത്തിര്ക്കേയ്നി ഞങ്ങള് ചോ പിന്നെ ഇബടെ ഇരിക്കാൻ മാണ്ടി പെരടെ പണി ട്ടേയ്ക്ക്‌ കുട്ടിന്റെട്ത്ത് ഫോണ് ക കളിച്ചാൻ കൊട്ത്തീനി ഫോണോള് ഒറ്റേറാണ്ട് എറിഞ്ഞ് ആകെ പൊ ട്ടി
ന്നാള് അങ്ങനെ ആഹ് ഇന്റെ നാത്തൂന്റെ ഫോണ് അങ്ങനെയ്നി
ന്ന്ട്ടോ
ട്ടങ്ങട്ട് ഒറ്റേറാണ്ടെർഞ്ഞു ന്റെ ആങ്ങൾന്റെ മകം
ആഹ്
ഓൻ ഏ ആകെ പൊ ആകെ പൊട്ടി പൊടി പൊടിയായി അഹ് പിന്നെ അയ്ച്ച്ങ്ങന്ന് വാങ്ങി
ആഹ് അത് അങ്ങനെയാണ്ട് ഡിസ്പോ മാറ്റാൻ കൊട്ത്ത്ണ് ഇപ്പോ
മകള് കണ്ട്ട്ടെയ്
ആഹ്
എർഞ്ഞു പൊട്ടി
അഹ് സെരി തു അതേ മാരിക്കന്നെ ആഹ് ചോറും കൂട്ടാനൊക്കെ ആയി
ഇപ്പോ ചേമ്പും താളാ പണ്ടത്തെ ഭക്ഷണാ
പണ്ടത്തെ ആഹ് പണ്ടത്തല്ലേ ചേമ്പ്ണ്ട് കാവ്ത്ത്ണ്ട് പൂളി ഒക്കെ ഇട്ട് കണ്ടാട് വെച്ച് കുറമൂസ
ആഹ ആ ഞങ്ങള് അങ്ങനെച്ച ഒന്ന് കിട്ടൂലേ പണ്ടൊക്കെ എന്റെ ചെറുപ്പത്തില ല്ലോ ഉണ്ടായിന്
ഏ ഇങ്ങളെ ഉണ്ടാക്കലില്ലേ
ചേമ്പ് താള് കൊടന്നുണ്ടാക്കാ ചേമ്പിന്റെ ഇത് ഇണ്ടാക്ക പിന്നെ ബായ കൊണ്ട ഉണ്ടാക്ക ഇ ണ്ണികാമ്പ് അങ്ങനത്തെതൊക്കെങ് ഇണ്ടാക്കി അങ്ങനെ തി ന്നല യി നി ഇപ്പ ആ ഭക്ഷണക്കെ എബിടന്നാ കിട്ടണ്
ഇങ്ങോടൊന്നും ഇല്ലല്ലേ ഞങ്ങള ഇവിടെക്കെ ഇണ്ട് പാത്ത് ഞങ്ങളൊക്കെ ഇണ്ടാക്കും
പിന്നെ മുരിങ്ങ നല്ലോ വറ്റിച്ച് മുരിങ്ങ തിന്ന പച്ചളും തേങ്ങക്കെ അരച്ചാണ് മുരിങ്ങ വറ്റിച്ച് തിന്നുക എന്തരു രസയ്നിം ഇപ്പ തിന്ന ഗ്യാസ
ആഹ് പൂളീം മുരിങ്ങിയ ഒക്കെ ഗ്യാസ തന്നെ ചേമ്പ്
ആഹ
എല്ലാ ഭഗ്യം ഗ്യാസനെ എല്ലാരും തിന്നാലും ഇണ്ടതെ
ഇപ്പൊ അങ്ങാടി പോയി കൊണ്ടരാലോ അതൊക്കെ എല്ലാ സാധനവും ചേമ്പിന്റെ താൾ കിട്ടൂലന്നള്ളൂ ചേമ്പിൻ താൾ കിട്ടൂലന്നള്ളു
ചേമ്പിൻ താൾകിട്ടൂല അല്ലാത്തക്കെ കിട്ടും
അല്ലാത്ത കിട്ടും
ഉം നിങ്ങള് വാങ്ങലുണ്ടോ പീടെന്ന് വാങ്ങലു ണ്ടോപ്പൊ ഏഹ്
അല്ലണ്ട് പൂതില്ലന്ന് തിന്നനേ ഇപ്പളേ ഇപ്പ അല്ലാത്തനെ തിന്നാലപ്പൊ
അതാണ് പിന്നെ ഗ്യാസ്ണ്ടാ കുമ്പോഒക്കെ തിന്നാനും പേടിയണേേ അനല്ലേ കിട്ടി ഭയങ്കര ഇടങ്ങാറല്ലേ ഇണ്ടെങ്കിലും തിന്നാ വേണ്ടത് ഇങ്ങക്ക് എന്താണ്ടല് തേങ്ങാരച്ച കൂട്ടിയല്
ഇ തേങ്ങരചാ നെഞ്ഞീറ ഓട്ടട ഓ ട്ടടയൊക്കെ തിന്നാ നെഞ്ഞൂറും തേങ്ങ അരച്ചാണ്ട് തേങ്ങ ഇട്ട് കെട്ടാല് ആ ഒക്കെ ഗ്യാസാ പത്ത അറുപതു വയസായില്ലേ ഞ് എ ടുക്കാ
ആ അപ്പൊ ഇത്രയും കാലന്നും ഇല്ലയിനോ ഇപ്പോഅട് ത്ത് തുടങ്ങിയതാ
ഏ ആ
ഇവിടെ അടുതു തുടങ്ങു ങ്ങിയ പ്രശ്ന
എന്താ തിരിയാത്ത ഇന്ന് ഇപ്പത്തെ ചായക്കൊക്കെ കടി ഉണ്ടാക്കിയോ ആഹ ഉണ്ട് ഇണ്ട് ആദ്യംന്ത ഇപ്പപ്പാൾ അധികം ഇപ്പൊ ഗ്യാസിന്റെമരുന്ന് ആഹ് മരുന്ന് കുടിച്ചിട്ടന്നെ ഗ്യാസ് വരുന്നുണ്ട് അങ്ങനെയാണ് ചേമ്പ ചേമ്പുത്തചാറൊക്കെ കൂട്ടിയാല് എന്തോ രസമായിന ഇപ്പൊക്കെ ഇപ്പൊന്നും കൂട്ടൻ പറ്റില്ല നപ്പോ നെ ന്ത്രവായക്കാ അതൊക്കെ തിന്നാല് മു മുത്തു പണിക്ക് പൊയോന്ന് ആ വ കഴിഞ്ഞപ്പത്